കേക്കൺണ്ട് ഇന്റെ കേക്ക്ൺലെ
ആഹ് പറ കേക്ക്ൺണ്ട് പറെ ആഹ് ഇണ്ട്
അല്ല എവടെ എന്തൊക്കെ വർത്താനം
എന്തൊക്കേ ഏഹ് ഫുഡ്ഡയ്ച്ചൊ
ആഹ് ഫുഡ്ഡഴിച്ചു ഇജ് ഫുഡ്ഡഴ്ച്ചൊ
ആഹ് ഫുഡ്ഡഴിച്ചിരിക്കാണ ഇപ്പഴ കഴ്ച്ച
അതേ എന്ത സൗണ്ട് ക്ലിയറല്ലാ തോന്ന്ണു റെയ്ഞ്ചില്ലോട്ത്തിരിക്ക്
ബയ്ക്ക്ണില്ല
ഇട സൗണ്ട് ക്ലിയ ആഹ് ഇപ്പ കേക്ക്ൺണ്ട് ഇജ് റെയ്ഞ്ച്ള്ളോട്ത്ത് പോയിട്ടിരിക്ക് ഇന്ന്ട്ട് എന്തൊക്കെ നാട്ടിത്തെ വർത്താനം ആഹ്
ഇപേക്ക്ൺണ്ടൊ ആഹ്
ആഹ് കേക്ക്ൺണ്ട് കേക്ക്ൺണ്ട് ഇപ്പെന്താ നാട്ടിലെ വർത്താനം
നാട്ട്ലൽ നല്ല വർത്തനം നാട്ട്ൽ നല്ല വർത്താനം
എന്തപ്പൊ ഞമ്മളെ നാടിന്റെക്കെ അവസ്ഥലേ ഫുള്ള് ലഹരിം അത്പോലത കാര്യങ്ങള് വർധിക്കാണ് പിന്നേ യുവാക്കളൊക്കെ ഫുള്ള് ഇപ്പൊ ഫുട്ബോള്ന്ന് പറഞ്ഞ്ട്ട് വേൾഡ് കപ്പിന്റെ പിന്നാലേണ് പോണ് അതായത് പൈസ ഫുള്ള് ഫ്ലക്സടിച്ചിട്ടും മറ്റ് കാര്യങ്ങൾ ക്കെ ഉപയോഗിക്കാണ് യാതോര് ആവശ്യല്ലാതെ എന്താണ് കാര്യ എന്താണ് ഫ്ലക്സ്ന്ന് പറഞ്ഞാല് എന്താപ്പൊ ഞമ്മളെ നാട്ട്ലൊക്കെ വീടില്ലാതെത്ര ആൾക്കാരോണ്ട് അവർക്ക് ഒരു താങ്ങായിട്ട് അവര്ടെ പെരടെ മേലാണ് ഈ ഫ്ലക്സൊക്ക്ട്ണേച ഓൽക് ഭയങ്കര ഉപകാ കാരെകാരം മറിച്ച് എന്താണ് ഇന്നിപ്പോ ആർക്കൊരു ഉപകാരല്ലാതെ റോഡ്ല്- വളരെ റോഡ്ല് യാത്രക്കാര്ക്ക് എന്താണ് ബുദിമുട്ടാക്ക്ണ രീതിയിലാണ് ഇന്നത്തെ അവസ് താമിലെ അതായത് ഇപ്പൊ ഇപ്പറത്തെരി ഞാന ഒരു വാർത്തല്ല വേണ്ടിന്നത് നമ്മള പത്ര എന്ത ഒരാള് ആഹ്, ഇതിമക് വന്ന് ഇടിച്ചിരിക്കുക എന്താ ഈ ഫ്ലെക്സ് കാരണം ആൾക്ക് മറ്റേ വണ്ടി കണ്ടില്ല അപ്പൊ ഇത് ന്ന വണ്ടി കാണാത്തോണ്ട് ആൾ വന്നിട്ട് ഇടിച്ചു അപ്പോ ഇതൊക്കന്ന് പറഞ്ഞല് സ്ഥങ്ങളൊക്കെ ഉണ്ടാക്കണം വലിയൊരു പ്ലാസ്റ്റ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോ പരമാവധി കാരണം എന്താണ് പണിക്ക് കഷ്ടപ്പെട്ട് ഓര ഒരു പണി ഉണ്ടാക്ക് അപ്പോ ഇത് നല്ലത് ഈ ഫ്ലക്സ് അടിക്കുന്ന ചെറിയൊരു യൂണിറ്റ് ആഹ് ഇണ്ട് ഇണ്ട് കേക്കണില്ലേ
ഇടക് ഞന്
കേൾക്കുന്നില്ലേ ആഹ് ഏഹ് ചെറിയൊരു യൂണിറ്റ് ആഹ് സ്റ്റേക്ക് വരുന്നുണ്ടേൽ പറയൂട്ടോ ചെറിയൊരു യൂണിറ്റ് എന്താണ് ഫ്ലെക്സ് അടിക്കാൻ പോലും ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയൊക്കെ അന്ന് അപ്പൊ ഇന്നിപ്പോ യുവാക്കൾ ഒക്കെ അത്രയും പൈസ മുടക്കിയിട്ടാണ് അറുപതിനായിരം എഴുപതിനായിരം മുടക്കിട്ടാണ് ഇത്പോലാത്തെ വലിയ വലിയ് ഫ്ലെക്സ് നമ്മുടെ നാട്ടിൽ കാണ് അല്ലെ ശ്രെദ്ധിച്ചിലെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇല്ലേ
ഓ ഇഷ്ടം പോലെ
ആഹ് അപ്പൊ എന്താ ചോദിച്ചാല് എന്താ പിന്നെ ഇതിന്റെ ഒരു വേറൊരു വേർഷൻ കൂടി ഉണ്ട് ഏഹ് രാത്രി നൈറ്റ്, ലൈഫ് ഇന്നത്തെ യുവാക്കൾക്ക് കൂടുതലാണ് അതായത് എന്താണ് രാത്രി നോർമൽ സാധാരണ ഒരു മൂന്ന് മണി നാല് മണിക്കൊക്കാണ് ഇവർ ഉറങ്ങുന്നത് ഏഹ് നാല് മണി മൂന്ന് മണിയ ആകും ഇവർ ഒന്ന് ഉറങ്ങാനൊക്കെ അപ്പൊ എപ്പോഴും ഉറങ്ങാ എന്ന് ചോദിച്ചാൽ മൂന്ന് മണി നാല് മണി പിന്നെ എനിക പന്ത്രണ്ട് മണിയാവും ഒരു മണിയാകും അങ്ങനെയാണെങ്കിൽ യുവാക്കൾക്ക് യുവാക്കൾക്ക് പണി ജോലി അങ്ങനൊരു സാധ്യതയില്ലഫുൾ അവര് എന്താണ് ഏഹ് ജോലി ഇല്ലന്ന് പറഞ്ഞിട്ട് ഓരോ വാക്കിയുള്ളവരെ പഴി ചാരുമ്പോഴും ഒരുല ഇപ്പോഴത്തെ ലെ അവസ്ഥയും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കണില്ല എന്നാണ് കുറല്ലേ എന്താണ് അന്റെ അഭിപ്രായം ഇതില്
എന്റെ അഭിപ്രായത്തിൽ പറയണുണ്ടെങ്കില് ഈ കളിയൊക്കെ എന്തെ കളിയൊക്കെ വേണം എന്തെ എന്നാലെ അതിന്റെ ഒപ്രം ഈ മയക്കുമരുന്ന്ക്ക് ആൾക്കാര് പോകണ്ട അതിൽ ലക്ഷങ്ങള് ചെലവഴിക്കണ്ട് അതിനെ റ്റി സംസാരിക്കാണ്ട് കളി കളിച്ചോട്ടെ അതിൽ കുറച്ച് പൈസ ചലവാക്കി കുഴപ്പില്ല പക്ഷെ ഇഷ്ടം പോലെ പൈസ ഇല്ല ലഹരിക്കു വേണ്ടി ചിലവാക്കണ്ട്
അതോടെ ഈ നാടിനെ നശിച്ചു പോവാന്നുളളതാണ്
ആഹ് അല്ലെ ഒക്കെ എന്താ വെച്ചല് അമിതായിട്ട ഞാൻ അതായത് ആഹ് ലഹരി പറഞ്ഞ ശ ലഹക്ക്ടിമയായിട്ട് ലഹരിന്ന് പറഞ്ഞാല് ഒരു വട്ടം ഉപയോഗിച്ച അത് തന്നെ പിന്നെ അതിന്മന്നെ ഈ ഉപയോഗുന്നില്ലേ അതായത് ചെറിയൊരു അപ്പത്തെ ഒരു മനസ്സിന്റെ സ തൃപ്തിക്ക് വാണ്ടിട്ടാണ് ഇബര് ഇഹ് ഇതുപോലത്തെ കു ചെയ്യ്ന് ഹെറോയിന് അല്ലെങ്കിൽ കൂള് അല്ലെങ്കി ഈ കഞ്ചാവ് പോലത്തെ കാര്യങ്ങളൊക്കെ ആക്ക്‌ണെ പക്ഷെ ഇന്ന് ഒരു കാലത്ത് ഒരാള്ടെ കയ്യിന്ന് ഇരുപത് ഗ്രാമിന് മുകളില് കഞ്ചാവോ മറ്റു കാര്യങ്ങളോ പുടിച്ച്ക്കാണെങ്കി അവൻ എട്ട് വർഷത്തോളം ജാമ്യമില്ലാ വകുപ്പില് പൊറം ലോകം കാണൂല അവതിലൂടെ അവ
അതെ ഇ ന്റ ആഹ് അത് പറഞ്ഞപ്പളാണ് അത് പറഞ്ഞപ്പളാണ് ഒരു കാര്യം ഓർത്തേ ഇപ്പൊ മിനിഞ്ഞാന്നാണ് ഇന്റെ നാട്ടിലെ ഒരു ചെറുക്കനെ കഞ്ചാവായിട്ട് പിടിച്ചത്
ആഹ്
ആള് നാട്ടിൽ നല്ല നീറ്റായി നടക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ എന്ത് ചെയ്യാൻ ഇങ്ങനത്തെ ഒരു പരിപാടി ണ്ടേയ്നി പിന്നെ അങ്ങനെ ഇപ്പോ ആകെ ആള് വീട്ട്ത്തോലൊക്കേ അവിടുന്ന് വീട്ട്ന്നറങ്ങിപ്പോയി കാരണം പോലീസ്നോണ്ട് നിക്കാൻ വയ്യ പോലീസനെ ഫുള്ള് അപ്പോ ഇപ്പൊ വണ്ടിലേ വാണ്ടി ഇല്ലായ്മ ആയി പക്ഷെ ഇനി അപ്പൊ ചെയ്യുമ്പാലോയിക്കെണ്ടേ ഇതൊക്കെ
ആഹ് അതെഞാ അത് പക്കം ആഹ് ആഹ് ഇതിപ്പോ ഞമ്മളൊരു കൂട്ടുകാരന്റെ കാക്കാക്കും ഇങ്ങനെണ്ടായിരുന്നു എങ്ങനേയ് റ്റാല് ഓന്റെ കാക്കന്ന് ല്ലെയ് ലോറി ഡ്രൈവറാണ് ഏഹ് അപ്പൊ ഒരട്ടം മുക്ക് ലോ‌ഡ് ക് ലോ ലോ ആഹ് ലോഡ് ഇട്ത്ത് വെര്നെ വഴിക്ക് ഒരാള് കയ്യി നീട്ടിട്ട് പറഞ്ഞു തൊന്ന് ആപ്പൊറ്ത്ത് വെര്നെ അപ്പൊറത്ത് ടൗണിലൊന്ന് നമ്മള എരിത്ത്ള്ളെ ടൗണിൽ ഒന്ന് കൊടുക്കോയിച്ചു അപൊ ബെനോ വാളു പറഞ്ഞ്ത് തൊഒരു ഡ്രസ്സ് ആണ് ന്നാണ് അപ്പോ സ്വാഭാവിക അറിയണ ഒരാളാണ് ഏഹ് പിന്നെ ഡ്രസ്സ് അല്ലേ ഒരാൾക്ക് ഒരു സഹായം ചെയ്യാലോച്ചിട്ട് ഓൻ അങ്ങനെ കൊടുത്തു കൊടുത്തപ്പളല്ലേ താ അപ്പത്തിന് കൊറച്ചാണ്ട് വണ്ടി കുറച്ച് പോയപ്പത്തിന് പോലീസ് വന്ന് വളഞ്ഞു പുടിച്ചോളെ ന്നിട്ട് എട്ടു വർഷത്തോളം ഇഹ് ഏഹ് എട്ടു വർഷാണ് എന്താണ് ജയില് ശിക്ഷ ഇതാക്കിയത് പിന്നെ ഇവൻ നാലു വർഷത്തോളം ക പിന്നെ എന്താ ജാമ്യം കിട്ടി അറങ്ങി ഇതിലൂടെപ്പ ന്താണ്ടായിച്ച ഓന്റെ കുടുംബം, ഓന്റെ മക്കള്, ഓന്റെ ഭാര്യ ഇതിലൂടോക്കോല് ഓലെ ക്കെ ഓലെക്കെ നാണം പോയിന്നില്ലെ അതായത് നാട്ടില് യാതൊരു വെലി വെലിം ണ്ടാവൂല്ല ഓപ്പൊ കഞ്ചാവാണ് ഇ ഇതിലിപ്പോ എത്ര കേസ് കഴിഞ്ഞാലും എത്രത്തോളം കാഴ്ചാലും ആൾക്കാർ പറയും ഓനൊരു കഞ്ചാവാണ് മറ്റേതാണ് ന്ന് ഏഹ് ഇതിലൂടപ്പം ഓനിക്ക് നഷ്ടായത് ഓന്റെ അഭിമാനമാണ് ഏഹ്
അതെ ഇപ്പൊ ഓന് ന്താണ് ആഹ് ചിലപ്പോം വാങ്ങിയിട്ടുള്ളു ണ്ടാവാ പക്ഷെ ആൾക്കാര് പറയും ആഹ് ഓൻ ഇപ്പോ ഞ്ഞ് വാങ്ങി ന്നൊക്കെ പറിം അള്ളാഹ്‌ക്കെ നമ്മക്കറിയില്ലല്ലോ ഇപ്പൊ അയിന്റെ യാഥാർത്ഥ്യം എന്താന്ന് അങ്ങനെയ്ക്കാരം ആൾക്കാര് പറയ
ആഹ് ഞാൻ പറയുന്ന ക്ലിയർ ആണല്ലേ
ആഹ് ക്ലിയർ ആവണ്ട്
ആഹ് ആഹ് പിന്നെ അതിന് വേറോര്ത് കൂടിണ്ട് നമ്മളിപ്പൊ അങ്ങനെ ഒരു പിടിച്ച ഒരുത്ത അപ്പൊ ആഹ് അവന്റെ കാക്കുന്റെപ്പം കാക്കുനെ പുടിച്ചു പറഞ്ഞ്ല്ലേ ഏഹ് അങ്ങനെ ഒന്റെ കാക്കുന്റെ കൂടെ നടന്ന കു ട്ടുകാര്പ്പോ കഞ്ചാവോളാണ് ന്ന പറയല് ഓന്റെ കാക്കു അല്ല പിന്നെ ഓനെ ക്കാ ഓന്റെ കാക്കു ആഹ് അവിട്ക്കരെ എത്തി അപ്പൊ ഇത് പറഞ്ഞാല് ഈ സാധനം പറഞ്ഞാല് ഒരു വട്ടം ജീവിതത്തിൽ വന്നാല് പിന്നെ പോവുകേയില്ല അതായത് ഈ പെണ്ണ് കേസിന്റെക്കെ മാതിരിയാണ് ഏഹ് വീട്ടിന്ന് പോകുകേലാ അപ്പൊ ഇത് പരമാവധി എ ആഹ് എന്തിനാണ് ആഹ് അല്ല ഇതെന്തിനാണ് ഇ ആഹ് എന്തിനാണ് ഇത്ര റിസ്ക് എടുത്തിട്ട് ഇത്രയും റിസ്ക് എടുത്തിട്ട് എത്രത്തോളം ക്യാഷ് ഒക്കെ മെടക്കിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ വേടിച്ച് നമ്മള് യുവാക്കള് ജീവിതത്തിൽ ഇതൊരു എന്താണ് പ്രാവർത്തികക്കുകയാണ് അതായത് ഒൽക്കിത് കി യില്ലെങ്കി മനസ്സിനൊരു സമാധാനയില്ല ഏഹ് ഒറങ്ങാന് വേണം കളിക്കുമ്പം വേണം ചിരിക്കുമ്പോ വേണം യാത്ര ചെയ്യുമ്പോ വേണം എത്രത്തോളം അതിനൊരു അടിമപ്പെട്ട അവസ്ഥയാണ് ഈ നമ്മളെ സ്ഥലക്കത്തക്കെ കാനുനെ അപ്പൊ ഇതിനൊക്കെ ഒരു ശ്വാശദ പരിഹാരം എന്നിള്ളത് എന്താ പരമാവധി അവർക്കൊരു ഇതിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് കൊടുക്കുക ഇതിന്റെ പ്രശ്നങ്ങൾ എന്താന്ന് നമ്മുടെ യുവാക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കു അങ്ങനെയൊക്കെ ഒണ്ടായൽ മാത്രേ ഉള്ളൂ ഇതിന്നൊക്കെ നമുക്ക് രക്ഷ രക്ഷ പെടാൻ പറ്റാന്ന് ഒനക്ക് പറയാളേ
അതെ അയിന് ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു അയിന് പറ്റിയൊരു നല്ലൊരു മുന്നേറ്റാണ് നമ്മള് മറ്റേ വി. ഡി സദി അല്ല വി. ഡി സ് ഗവൺമെന്റ് ആയ മറ്റേ രമേശ് ചെന്നിത്തല കൊണ്ടുവന്നത് നമ്മുടെ മന്ത്രി അപ്പൊ നമ്മളെ ഇതുകൊണ്ട് ആ നമ്മള് എന്ത് കാട്ടവെച്ചാല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പം വെള്ളെ എന്റി ഒറ്റി കൊടുക്കുക നമ്മള് ഇപ്പോ ഒരാൾ ഉപയോഗിക്കണെ കാണുവാണ് എന്നുണ്ടെങ്കില് ഏഹ് നമ്മള് പെട്ടിന്ന് ഏഹ് പോലീസിന് വയ്യ പോലീസിനെ അറക്കണതിന് മുൻപ് നമ്മക്ക് പറ്റയാണെങ്കിൽ വീഡിയോ എടുത്തു വെക്കുക ഏഹ് എന്നിട്ട് പോലീസിനെ അറിയിക്കുക അതൊക്കെയാകുമ്പം എന്നാ പിന്നെ നമ്മടെ ഐഡന്റിറ്റി വെളിപ്പെടുല എന്ന ന നമ്മള ഓക്കെയാണ് പക്ഷെ നമ്മളെരു നല്ല പ്രവൃത്തി ചെയ്തെന്നുള്ളോരു പേരുയായി ഏഹ് അയിന് നമ്മുക്ക് കിട്ട ഒരു സമാധാനം ഉണ്ടാവല്ലോ
ആഹ് ഇജി പറഞ്ഞതോരു വയ്യിയാണ് വഴിയാണ് ശ്രദ്ധിക്കണം വേറൊരു ഉപകാരപ്പെട്ടരു വഴികൂടിയുണ്ട് നമ്മടെ നാട്ടിലെ നല്ലവരായ യുവാക്കള് ക്ലബ്ബിലെ ആൾക്കാരൊക്കെ കൂടിട്ട് ഇതിനെ ഒറ്റപ്പെടുത്താമതി അതായത് ഇത് സ്ഥിരായായിട്ട് കൂടുന്ന സ്ഥലങ്ങള് കട ഇപ്പെ കട അവിടൊക്കെയാണ് കൂടുതൽ ഇതിന്റെ ഇത്കൾ ഒണ്ടാവാ അപ്പൊ പരമാവധി ആഹ് മുതിർന്ന ആൾക്കാരും ഏഹ് അവിടുത്തെ പ്രധാനികളൊക്കെ കൂടിട്ട് ഇങ്ങനത്തെ ആൾക്കാരെ ഒറ്റപ്പെടുത്തിയമതി അതായത് നമ്മളെ എന്തിനാ നമ്മക്ക് നമക്കെ അറിയുള്ളൂ നമ്മടെ നാട്ടിത്തെ ആരൊക്കെയാണ് ഇതിന്റെ അടിമപ്പെട്ടിയിരിന്നതില് അപ്പൊ ഇതിന് ഇത് തടയാൻ വേണ്ടിട്ട് നമ്മക്കാണ് കൂടുതല് കഴിക്കുക അപ്പൊ അതിലെന്താ ചെയ്യണ്ടെ വെച്ചാല് എന്താ നമ്മള് നാട്ടിത്തെലെ മുതിർന്ന ആൾക്കാർയെല്ലാരും എന്ത് ഒപ്പം നിന്ന് ഇങ്ങനത്തെ ഇത് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ് വേണ്ടത് അനക് പറയാല്ലേ ഏഹ് അപ്പോ അതിലൂടെ നമ്മക്ക് എന്താവും നമ്മുടെ നാടിനെ നന്നാക്കാം വലുതാക്കാനും ഒക്കെ പറ്റും ഏഹ് എന്നാ ജി ഒയിവ് ഉണ്ടാകുബളെ കടല കൊടുക്കാൻ പോവു കടല കൊടുക്കുമ്പോ വാഴോ നമുക്കിന്ന് അതിനെ കുറിച്ച് ഇതൊന്ന് പ്ലാൻ ചെയ്യും ചെയ്യാം ഏഹ്
നാട്ടിലേക്കെന്ന് നട്ടാരൊക്കെന്ന് ഓക്കേ
ആഹ് ശരിടാ